ഹലോ
ആഹ് എന്തൊക്കെയാ വിശേഷം?
എന്ത് വിശേഷം
സുഖല്ലേ
സുഖം തന്നെ
എന്താ നാട്ടിലൊക്കെ മഴെണ്ടോ?
ആഹ് ഇവിടെ നല്ല മഴയാണ് കഴിഞ്ഞ രണ്ടു ദിവസായിട്ട് നല്ല മഴയായിരുന്നു ഇന്നിപ്പൊ ഉച്ചകഴിഞ്ഞിട്ട് ചെറിയൊരു തെളിച്ചവൊണ്ട് കേട്ടോ വെയിലൊണ്ട്
ആഹ് ഇവിടൊന്നും മഴില്ലട്ടൊ ഇന്ന് ഇന്നും ഇന്നലെ ആഹ് ഇന്നും ഇന്നലൊന്നും മഴല്ല
അത് ശരി ആഹ് എന്തായാലും നല്ല മഴയാണ് രണ്ട് ദിവസായിട്ട്
ഉം ഉം ഉം ചായ കുടിച്ചോ
ആഹ് വൈന്നേരത്തേ ഫുഡ് കഴിഞ്ഞു
എന്താ സ്പെഷ്യലിണ്ടോ
സ്‌പെഷ്യല് അങ്ങനൊന്നുല്ല നമ്മള് ദോശയും സാമ്പാറും ആണ്
ഓഹ് വൈകുന്നേരം അങ്ങനൊക്കെ കഴിക്കൂലേ
വൈന്നേരം അങ്ങനെ കാര്യമായ ഫുഡ് ഇല്ലല്ലൊ ലൈറ്റായിട്ടൊള്ളെ
ദോശേം ഇതൊക്കെ ലൈറ്റാണോ ഉം ഞങ്ങളവടൊക്കെ ദോശേന്ന് കാര്യമായിട്ടുള്ള ഭക്ഷണാണ്
കാര്യായിട്ട് കഴിക്കൂലേ
ഉം ഉം പിന്നെ വീട്ടില് സുഖല്ലേ എല്ലാർക്കും
ആഹ് സുഖം തന്നെ എനിക്ക് എന്നാ മൂന്ന് കുട്ടികളാണ് പഠിക്കുന്ന ഒള്ളത്
ഉം മക്കളൊക്കെ വന്നൊ
ആഹ് ആഹ് ഇപ്പൊ ഒരാളിപ്പൊ വന്നേയുള്ളു
ആഹ്
അഹ് അടുത്തയാളൊരു അരമണിക്കൂറിനുള്ളിലെത്തും
ഉം ജോലി ജോലിക്ക് ഉം ജോലിയൊക്കെ കഴിഞ്ഞു വന്നാ
ആഹ് ജോലി ഇന്ന് പോയില്ലാരുന്നു
ആഹ് ആഹ്
വെക്കേഷന് ടൂറൊന്നും പോയില്ലേ
ആഹ് പെരുന്നാള് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് പോയി ഫാമിലി മൊത്തം ഫാമിലായിട്ട് മക്കളൊക്കെ ഒന്ന് കൊണ്ട് ആഹ് ആഹ്
ആഹാ നമുക്കിപ്പോ മഴയായതുകൊണ്ട് ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്താരുന്നു മഴ ആയതുകൊണ്ട് മാറ്റിവെച്ചേക്കാ നല്ല മഴയല്ലേ
ആഹ് ആഹ് വാണ്ടേ വെക്കേഷനില് പോണ്ടേ വെക്കേഷനിലൊക്കെ നോക്കണ്ടി വെരും ആഹ് ഇപ്പൊ മഴന്ന് ഉം ഉം
കെട്ടില്ലായിടത്ത് സഞ്ചരിക്കാൻ വലിയ പാടാണല്ലോ
ഉം ഉം
നിങ്ങടെ ഫുഡൊക്കെ കഴിഞ്ഞോ ആഹാരം
ആഹ് ഞങ്ങള് വൈകുന്നേരം ചെറിയൊരു ചായിം കടിയൊക്കെ കഴിച്ചു മോള് വന്നിട്ടില്ല മോള് സ്കൂളുട്ട് വന്നിട്ട് ഞങ്ങള് കഴിച്ചു വരുന്ന ടൈം ആവുന്നേള്ളൂ
സമയാവുന്നേള്ളൂ ഓഹ് ശരി
ഉം ഉം ഉം
ഇവിടെ നമ്മടെ ഇവിടെന്നൊക്കെ പറഞ്ഞാ ഒരു മൂന്നേ മുക്കാലാകുമ്പോത്തേനും ഏഹ് സ്കൂള് വിടും നാലരയാവും
ആഹ് വീട്ടിലെത്തുംലെ ഇവിടെ ബസ്സും രണ്ട് സെക്കൻഡ് ട്രിപ്പാ അതുകൊണ്ട് അഞ്ച് മണിയൊക്കെ ആവും
താമസം വരും ആഹ് ശരി ശരി
ഉം പിന്ന് പിന്നെ എന്താ അമ്മയും അച്ഛനൊക്കെ സുഖന്നെല്ലെ
ആഹ് അമ്മയും അച്ഛനൊക്കെ സുഖായിട്ടിരിക്കുന്നു
ഉം ഉം പിന്നെ എന്താ വൈഫ് ജോലി ചെയ്യ്ണ്ടോ
വൈഫ് ഏഹ് എന്നാ സ്റ്റിച്ചിംങ്ങാ തയ്യൽക്കാരിയാണ് തയ്യലുണ്ട് ആഹ് ആഹ് നെയ്റ്റിയുണ്ട് ഏഹ് നെയ്റ്റിതയ്യ്ക്കും എല്ലാംതന്നെ ബ്ലൗസ് ഒഴിച്ച് ബാക്കി എല്ലാംതന്നെ തയ്യ്ക്കും
ഉം ഉം വീട്ട്ലില്ലെ
എങ്ങെനെ
വീട്ടിലില്ലേ ചോയ്ക്കാ
ആഹ് വീട്ടിലുണ്ട് വീടിന്റെ വ് നമ്മടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട് ഷോപ്പായിട്ടുണ്ട് അപ്പൊ ആഹ് ആഹ് തയ്യലാ തയ്യെല് കടേണ് അപ്പൊ ന്നമ്മള് സെയ്ലുണ്ട് അതോടൊപ്പം തന്നെ തയ്യലുംണ്ട്
ഏഹ് ഇന്നാ ശെരി
അങ്ങെനെ പോവുന്നു.
ഉം പിന്നെ
ന്നിങ്ങളെന്തെലും വർക്കെയ്യുന്നുണ്ടോ?
ഇല്ല കാര്യായ്ട്ടൊന്നുല്ല അങ്ങനെ പോന്ന് ചെറ്തായിട്ട് മ ക്കളെയെല്ലാം നോക്കി കുടുംബത്തെ ഫാമിലിയെ നോക്കി ഇങ്ങനെ പോവുന്ന്.
ഓഹ് നല്ലെ ഓഹ് അത് ശെരി ഉം, ഉം.
ഉം പിന്നെന്താ?
പിന്നെന്താ ഇവടെ ഏഹ് ന്നിങ്ങെളെന്താ കൃഷിയൊക്കെ വല്ലൊം എന്തേലും ചെയ്യുന്നുണ്ടോ? അവ്ടെ
കൃഷി കാര്യായ്ട്ട് ഒന്നുല്ല. ചെറുതായിട്ട് മൊളെക് കറി കറിവ് അങ്ങനെയൊക്കെ വീടിന് നമ്മള്
വീട്ടിലേക്ക് ആവിശ്യത്തിനുള്ള പച്ചക്കറി ന്നമുക്ക് തന്നെ ഉണ്ടാക്കാലോ?
ആഹ് അങ്ങനെ പച്ചക്കറി മണ്ണൊക്കെ കൊറവാ. മണ്ണ് അം വ ല്ല്യൊരു വെല്ലാതെ ഇണ്ടാവുന്നില്ല ആഹ്, ആഹ്.
മണ്ണ് വേണന്നില്ല നമുക്കിപ്പോ ഗ്രോ ബാഗില്ലേ ഗ്രോ ബാഗില് ഇച്ചിരി എന്തേലൊക്കെ മണ്ണൊക്കെ വാരിയിട്ട് കഴിഞ്ഞാല് ഈ വിത്തുകൾ ഒരുപാട് കിട്ടോലോ പച്ചക്കറികളില് വെണ്ട, വഴുതന ഏഹ് കോവ കോവക്കആണെങ്കി കോവക്ക ആണെങ്കി ഒര് വിത്ത് നമ്മള് ഒര് തണ്ട് പറിച്ച് വെ
ആഹ് കോവക്ക ഇണ്ടായിര്ന്നു ഇവടെ മുമ്പ് കൊർച്ച് മുമ്പ് ഇണ്ടായിര്ന്നു ഇഷ്ട്ടം പോലെ. ഇപ്പല്ല പിന്നെ ഇങ്ങെനെ മൊളെക് കറിവേപ്പില അങ്ങെൻത്തെ ചെറു ചെറിയെ സംഭവങ്ങൾ അങ്ങെൻത്തൊക്കെണ്ട്. ചീര ഉം, ഉം പച്ചമൊള് ഉം, ഉം. അതൊക്കെണ്ട് പിന്നെ സ്ഥലവും കൊറവാണ് ഉം കൊറേ ചെയ്യാനൊക്കെ കൂടുതൽ സ്ഥലങ്ങളൊന്നുല്ല അങ്ങനെ
അതെലെ ഇപ്പോ എറങ്ങുന്ന പച്ചക്കറി കാ കടകളിന്ന് മേടിക്കുന്ന മൊത്തം വെഷാണല്ലോ? അപ്പം നമ്മള് അങ്ങെനെ എന്തെലും ഉണ്ടാക്കുയാണെങ്കി വെശല്ലാത്ത നല്ലെ പച്ചക്കറി ന്നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ആഹ് അതെ.
അതേപോലെന്നെ വേണെങ്കില് ചെറിയൊരു കൊളം ഉണ്ടാക്കുവാണെങ്കി മീൻ വളർത്താം.
ആഹ്, ആഹ്
ഞാനിവിടെ മീനൊക്കെ വളർത്തുന്നുണ്ട് ഏഹ്. ഈ സിലോപ്പിന്ന് പർഞ്ഞ മീന് അല്ലാ ട്ടാങ്കായിട്ട് ഈ ട്ടാങ്കായിട്ട് കെട്ടിയിട്ട് പടുതാക്കൊളം ഒണ്ടാക്കിട്ട് അതില് വളർത്തുന്നത്
മക്കൾതൊക്കെ രസാണല്ലോ കാണാന്?
ആഹ് ആഹ്.
അവർക്ക് കോഴി അങ്ങനെയൊക്കെ ഉണ്ടോ പ്രാവ് കോഴി അങ്ങനൊക്കെ ഉണ്ടോ? ഉം
കോഴിയുണ്ട് കോഴി നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിന്ന് ഈ ഗ്രാമപ്രിയ എന്ന് പറഞ്ഞ കോഴി കിട്ടും.
ആഹ്.
നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാല് നമ്മുടെ മൃഗാശുപത്രിയിൽ അത് വരും അങ്ങനെ. അഞ്ചു കോഴി ഈയിടെ കിട്ടിയായിരുന്നു വേറെ അഞ്ചു കോഴി കരിങ്കോഴി വേറെ അഞ്ചെണ്ണം ഉണ്ട്. മൊത്തം പത്ത് കോഴിയുണ്ട് മൊട്ടയിടുന്ന കോഴിയാ ആഹ് മൊട്ടയിടും മൊട്ടയിടും.
വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാവൂലേ?
ആഹ് നമ്മുടെ വീടുകൾക്ക് മൊട്ട വേറെ മേടിക്കണ്ട. നമ്മുടെ വീട്ടിലെ ആവശ്യം കറക്റ്റ് നടക്കും കോഴിള്ളതുണ്ട് പിന്നെ ഈ. പറഞ്ഞ പോലെ മക്കൾക്കാണ് ഇതിനോടക്കെ താല്പര്യം.
ആഹ് രസാണ് മക്കളിങ്ങനെ നോക്കാണ്ടായ രസാണ്.
ആഹ് അതെ നമ്മക്കെല്ലാം ഇതിന്റെ പൊറകെ ഇങ്ങനെ നടക്കാൻ പറ്റുല്ലല്ലോ.
ഉം ഉം അതെ. പോയ ഉം ഉം പിന്നെ വീട്ടിലെ ഫുഡൊന്നും വേസ്റ്റ് ആവൂലല്ലോ.
ആഹ് അത് തന്നെ നമുക്ക് ആഹ് അതെ എന്ത് വേസ്റ്റ് വന്നാലും ഇത് കഴിചോളും അതെ. അതേപോലെ തന്നെ നമ്മുടെ മി റ്റോം ക്ലിയറായി കെടന്നോളും ആവശ്യല്ലാത്ത പുല്ലെല്ലാം ഇത് കൊത്തിപ്പറിച്ചിന്നോളും അതേപോലന്നെ ഏറ്റവും. വണ്ട് പുഴുവൊന്നും ഒണ്ടാവൂല്ല അതെല്ലാം തിന്നോളും അപ്പ അങ്ങനൊരു ഗുണമുണ്ട്. വേസ്റ്റ് നമ്മള് വെറുതെ വെറ്ത ആഹാരം കളഞ്ഞൂന്നുള്ള ഇത് വേണ്ട ഇത്ങ്ങക്ക് കൊടുക്കാലോ
ആഹ് അതെ.
അങ്ങനെയുണ്ട്.
ഏഹ്. പിന്നെ.
പി പിന്നെന്തൊക്കെയാ ഹസ്ബന്റെന്താ ജോലി?
ഹസ്ബന്റ് വ് വിദേശത്താണ് പ്പൊ ഇവിടെ നാട്ടിലുണ്ട്.
ആഹ് ഇപ്പോ നാട്ടിലൊണ്ട് അത് ശരി ആഹ് ആഹ് ആഹ്. മക്കളെക്കെ എത്രേലാ പഠിക്കുന്നെന്നാ പറഞ്ഞെ.
യു പീല് എൽ പീലെക്കെയാണ്.
ആഹ് ഇപ്പേ ആഹ് ചെറിയ കുട്ടികളാണല്ലേ?
ആഹ് ചെറിയ കുട്ടികളാ.
പഠിക്കാനെങ്ങനാ നന്നായിട്ട് പഠിക്കോ?
ആഹ് കൊഴപ്പല്ല നമ്മളിങ്ങനെ പിന്നാലെ കൂടണം.
ആഹ് അതാണ് നമ്മളിവിടെന്ന് പറഞ്ഞാല്. എൻ്റെ എൻ്റെ ഒരു കൊച്ചിനേ ഞാൻ വേണ ഓൺലൈൻ ട്യൂഷനാ എടുക്കുന്നെ
ആഹ് ആഹ് ആഹ് ഞാൻ കൊടുത്തിരുന്നു ഓൺലൈൽ.
ആഹ് ഈ ഓൺലൈനിൽ ഒരു ട്യൂഷനൊണ്ടല്ലോ അതിനാ ഒരു ഒരു വർഷത്തേക്ക്. മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഒരു പ്ലാനാ എടുത്തേക്കുന്ന. അതെല്ലാ ദിവസവും വൈകന്നേരം ഏഴു മണിയമ്പളാണ് അയ്ൻ്റെ ക്ലാസ് ഒരു ഒന്നര മണിക്കൂറ് കാണും.
ആഹ് ആഹ്.
അല്ലാതെ ട്യൂഷന് വിട്ടാലും. വല്യ പാടാന്നെ ഇവിടെ.
ആഹ് ആഹ്.
എല്ലാം കൂടാമ്പോ പിള്ളേര്ക്ക് ലോഡ് കൂടല്ലേ ഇതാമ്പത്തേനും സൗകര്യായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. പഠിക്കുന്ന പിള്ളേരാണെങ്കി
ആഹ് ഇന്റെ മോളെ ഞാന് ട്യൂഷൻ കൊടുത്തിരുന്നു ഓൺലൈനില് നല്ല പുരോഗമനംണ്ടായിരുന്നു.
ആഹ് അതന്നാ ആഹ്.
ഓളൈ ഓളൈൻ ക്ലാസ് കൊടുത്തിനു. പിന്നെ നല്ല മാറ്റംണ്ടായിരുന്നു ആഹ് കഴിഞ്ഞ വർഷം ഈ വർഷം തൊടങ്ങിയിട്ടില്ല പ്പ തൊടങ്ങിയിട്ടല്ലേള്ളൂ.
ആ തൊടങ്ങിട്ടുള്ളു അയ് ശെരിയാ ഉം
ഉം ഉം അപ്പൊ നമ്മക്കൊരു ഒരുപാട് ഉം നമ്മ കുറച്ച് നല്ല സു അങ്ങനെ അത്രേ പിന്നാലെ കൂടണ്ട കൊറെ ഓൺലൈൻ ക്ലാസ്സ് കിട്ടുന്നോണ്ട് ആഹ് അതെ
ഉം പിന്നെ?
പിന്നെന്തൊക്കെയാ?
പിന്നെ എന്തെക്ക്യേ ഇങ്ങനെ പോവ്ന്ന് ഉം ഉം പിന്നെ ഉം ഉം ഉം മക്കളൊക്കെ വല്യെ വല്യെ ക്ലാസ്സിലാണോ പഠിക്ക്ണ്
ആഹ് ഒരാള് ബി സി എക്ക് പഠിക്ക്ന്ന്
അങ്ങനെ ഓഹ് ശരി
ഏഹ് ബി എ സി ക്ക് പഠിക്ക്ന്ന ഒരാളാണ് പിന്നെ രണ്ടാമത്തെത് പ്ലസ് ടു ന് പഠിക്കുന്നു പിന്നെ മൂന്നാമത്തെ ആള് എട്ടാം ക്ലാസ്സില്
ആഹ് അയ്ശരി ഉം വീട് ഹോസ്റ്റൽല് നിന്നാ പഠിക്ക്ണെ
അല്ലല്ല അത് ഏഹ് നമ്മടെ ഇവിടെ വീട്ടിൽ പോയിട്ട് വരുവാ എന്ത് വരുവാ ചെയ്യ്ന്ന് ഡെ ഡെയിലി ബസ്സിന് പോവും
ഏഹ് അയ്ശരി
പോവും വരും അങ്ങനെയാണ് പിന്നെ ഹോസ്റ്റലീനിന്ന് പഠിക്ക്യണ്ട കാര്യവില്ല ഉം
ആഹ് ഉം ശരി
നി ഇനിയിപ്പൊ അട്ത്ത കോഴ്സിലേക്ക് പോ പോവുമ്പത്തേനും ഇനിപ്പോ അത് കഴിഞ്ഞിട്ട് ഇനിപ്പ അട് ത്ത കോഴ്സിലേക്ക് പോവുമ്പൊ ചെലപ്പം എവടെ കിട്ട്ണേന്ന് പറയാൻ പറ്റ്കേലല്ലോ ദൂരെയൊക്കെ ആണെങ്കി പോവണ്ടി വരും
ഉം ഉം അയ് ശെരി പിന്നെ ഉം പിന്നെ നാട്ടിലൊക്കെ കൊഴപ്പൊന്നില്ലാതങ്ങ് പോണ്ല്ലെ ഉം ഹും മഴെക്കെ ആയിട്ട് ദുരന്തങ്ങൾ
ഉം വേനല് കൂ വേനല് കൂടുതലായതുകൊണ്ടേയ് ഈ പ്രാവശ്യം മഴ കണ്ടമാനാകാനാണ് കൂടുതലായിരിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കി നമ്മുടെ ഇവിടെ ഒക്കെ ഈ വെള്ളം പൊങ്ങുന്ന സ്ഥലവാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലവാ ആഹ് അതെ അതെ അതെ അത് ഏഹ് നമ്മടെ ഈ ഈ ജൂൺ മാസത്തിലും അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് അടിപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാല് ഉരുൾപൊട്ടല് വെള്ളപ്പൊക്കം ആഹ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും
ഏഹ് അപ്പൊ പേടിയാണ്ല്ലേ
ആഹ് അതെ അങ്ങനെ വന്ന് കഴിഞ്ഞാല് ആകെ വി
ഉം ഹും അല്ല പലേ പറയാൻ പറ്റൂല ഇപ്പ എല്ലാ ഭാഗത്തും ഇണ്ട് മണ്ണിടി
അതെ എഹ് നമ്മള് ഒരു വലിയൊരു പ്രളയം മൊത്തം കഴിഞ്ഞതാണല്ലോ
ആഹ് ആഹ് ആഹ് അതെ ആഹ് ആഹ് അത് ഇവ്ടെ ഞങ്ങളെ നാട്ടിലൊക്കെ ഇണ്ടായ്ര്ന്നു ചെറ്തായിട്ടൊക്കെ ബാധിച്ചിക്ക്ണ് ആഹ് പൊഴെന്റെ സൈഡ്ലാണ് വീട് പൊഴന്റെ എട്ത്തായതോണ്ട്
ആഹ് ഈ ഒത്തിരി മഴ പെയ്ത് കഴിഞ്ഞാല് ആഹ് അങ്ങനെയാന്നേ ഒരു പരിധി ന്നേ ഈ അടുപ്പിച്ച് പെയ്യുമ്പോഴാണ് കൊഴപ്പം അല്ല അല്ലെങ്കി വിഷയൊല്ല എടവേള ഉണ്ടേ
ഓക്കെ ട്ടോ
ആഹ് ശരി ഓക്കെ എന്നാ ശരി